കേക്കാവോ എന്നിട്ടെന്നാ മിണ്ടാതിരിക്ക്ന്നെ മിണ്ടാതിരിക്ക് ന്നെ
എനിക്കിപ്പഴാ കേക്കുന്നേ നേര്ത്തെ കേക്കത്തില്ലായിര്ന്നു
ആഹ്
ആഹ്
എന്ത്യേ ന്നല്ലാരും
എല്ലാരു ടെ ഉണ്ട്
വർക്കൊക്കെ തീർന്നു
ക്രോശക ഞാന് മറ്റേ കണ്ണിന്റെ ഒരു ഒരു ഭാഗം ഉണ്ടാക്കി ഇനി അപ്പൊ ബാക്ക് വഷെല്ലേ ഫ്രണ്ട് വഷൊണ്ടാക്കി ഇനി ബാക്ക് വഷൊണ്ടാക്കിട്ട് സൈഡിൽ കൂടെ ട്രയാടിക്
ആഹ് ആഹ്
ആഹ് ഞാ കാണിച്ചരാം
ഇപ്പ കാണിക്കണ്ട ഇപ്പം കാണത്തില്ല വാട്സാപ്പിലേ പിന്നെ ക് ആയിട്ടാ മതി പിന്നെ ട്ടാ മതി
ആഹ്
ഉം
ളം മററ്റെ കണ്ണു തന്നെ ഇവളെയ്
ആഹ്
പുതി ഉത്തരത്താണു
എത്രേ നാള് കൊണ്ട് അവിടെ ഇരിക്കുന്നു ട്യൂഷൻ കഴിഞ്ഞൊക്കെ വന്നതേ ഒള്ളു
എന്നാ ചോ ചമ്മ
ലൂസിക്കല്ലേന്ന്
ആ ലൂസിക്ക്
ആഹ്
ആഹ്
മഴ ഉണ്ടായിരുന്നോ
ഹൊയ് ഇയ്യ് മഴ ഉണ്ടായിരുന്നോന്നോ
ന്നോ
ഇഷ്ടമ്പൊല്ല് മഴയര് ന്ന് വാന് ഇവിട് ന്നിറങ്ങി ഇറങ്ങിയപ്പം തൊട്ട് തൊടങ്ങിത കാറ്റ് കാരണം കൊടവരെ പറന്നു പോവാ
ആഹ്ഹാ
ഭയി ഭായിങ്കര മഴയെന്ന് പറഞ്ഞ ഞാൻ പോയിട്ട് തിരിച്ച വരുന്ന ന്നിടം വരെ മഴയായിരുന്നു
ആഹ്
ആഹ് ഞാന് ഞാൻ നനയാത്ത സ്ഥലവില്ല മേല് മുഴുവൻ നനഞ്ഞു തല മാത്രേ ഒള്ളൂ നനയാത്തെ ബാക്കി എല്ലാം നനഞ്ഞു മ്മ് എന്നിട്ട് ഞാൻ കടെ നിക്കുവ കൊട എല്ലാം കയ്യിലൊണ്ട് അതുകൊണ്ടാ ഞാൻ പിന്നെ പിന്നെ വിളിക്കാന്നും പറഞ്ഞ് വെച്ചേ
ആഹ് ആഹ്
ആ അപ്പ ഞാന് മറ്റേ ഇത് സീറ്റ്നാ മേടിച്ചിട്ട് പൈസ അയക്കാൻ വേണ്ടി തുടങ്ങിയപ്പോളമ്മ വിളിചെ ആഹ്
മറ്റേ അവിടെയെ ആഹ് മ് നാ വെള്ളികൊലുസ് കടേലെ വെള്ളിക്കൊലിസ്സ് കൊടുത്ത് അവിടുന്ന് കുഞ്ഞ് നൂല് പോലത്തെ വെള്ളിക്കൊലിസ്സ്
ആഹ് കൊലിസ്സ് ഞാൻ ചോദിച്ചിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ അവിടെ
ആഹ് നൂല് പോലത്തെ കിട്ടുവോന്ന് വിജിക്ക് ഒരു കൊലുസ്സ് ഉണ്ടായിരുന്നു അത് കൊടുത്തിരുന്നു നൂല് പോലത്തെ കിട്ടുവൊന്ന് ചോദിക്കാവൊന്നൊക്കെ പറഞ്ഞായിരുന്നു അതോണ്ട് ചോയിച്ചയാ
ആഹ് ചോയിക്കാം
ഉം ചോദിച്ചിട്ട് പറയണേ എത്രയാവും ഏകദേശം നമ്മള് ഒരെണ്ണം കൊടുത്താ കിട്ടുവോന്നറിഞ്ഞിട്ട് വേണ്ടേ അല്ലെ കിട്ടുവെലെ
കൊണ്ടുവന്ന് തന്നാലേ അറിയത്തോള്ള് അല്ലേ ഇവിടെ കൊടുക്കുന്നു
ആ പൈസയായിട്ട് മാത്രം തരുവെല്ലല്ലേ
ഇല്ല പൈസ ആയിട്ട് മാത്രം തരത്തില്ല അതാ പ്രശ്നം അതുകൊണ്ടല്ലേെ ഒരു സാധനം കൊടുക്കൻ അതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ എന്റെ കമ്മലൂടെ കൊടുക്കാം എന്നിട്ട് ബാക്കി പൈസ മേടിക്കാം എന്റെ രണ്ട് കമ്മലില്ലേ ഞാൻ തിരിച്ചെടുത്തോണ്ട് പോന്നന്ന് പറഞ്ഞില്ലർന്നോ ആ അന്ന് അവര് പറ്റിച്ചിട്ട് ഞാൻ രണ്ട്കമ്മല് മാറ്റിയപ്പോത്തേനും തിരിച്ചെടുത്തോണ്ട് പോന്നല്ലോ അപ്പം ആ ഇനി കൊലുസ് മേടിക്കണമെങ്കി ആ കൊലുസ് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്റെ കമ്മലൂടെ കൊടുക്കാന്നെ മിച്ചം പൈസ കിട്ടുന്ന എനിക്ക് എടുക്കാല്ലോ
ആ ആ ആ
മ്മലിന്റെ
ആ അതെ ആഹ്
ആ മറ്റേതിന്റെ തൂക്കത്തിനുള്ള ഇത് തരാൻ വേണ്ടി പറയാം.
ആഹ് ആഹ്
കമ്മല് കൊട്ത് - ഇതിന്റെ പൈസ തരാനും പറയാ. ഉം
ആഹ്
എന്തേ സാന ഉണ്ടെങ്കിലല്ലേ അതും കൊടുക്കാൻ പറ്റു. അത് തന്നെ കൊണ്ടെ കൊട്ത്താ ഒന്നും കിട്ടത്തില്ല.
ആഹ്
കിട്ടിയില്ലെങ്കി ഞാന് അയിന് കമ്മലു വല്ലോ മേടിക്കും മറ്റേ മേക്കാതിന് ഇടാൻ പറ്റ്
ആഹ് അത് അത് കൊടുത്തിട്ട്
ഉം ഒരു കുഞ്ഞ് കമ്മല് ഞാൻ കണ്ടായ്രുന്നു ഒരു ബ്ലാക്ക് കല്ല് വെച്ച്
ആഹ് ആഹ് ആഹ്
അത് കുഞ്ഞാര്ന്നു
ആഹ് അയിനെത്രയാന്ന് ചോയിചില്ലേ
ഇല്ല ഞാൻ ചോദിച്ചില്ല ഉം അതവിടെ കാണും. ആഹ് കടേല് ആര് കേറി മേടിക്കാനാ. ചെറിയ കട
ഉം
ജൂലറിലൊക് ക്കെ പോണം നല്ലത് കിട്ടും. വല്യ ജൂവ്ലലറി ഒക്കെ ണ്ടവടെ. ഉംഹ്
ഞാൻ ഈയിടെ ആ ഹ് ഞങ്ങൾ ഈയിടെ പിന്നെ ത്തിന്റെ വെള്ളിക്കൊലിസ് പൊട്ടിപ്പോയായിരുന്നു അത് മല്ല അത് വലിപ്പം കൂടി പോയായിരുന്നു, അത് മുറിക്കാനായിട്ട് ഒരു കടെ കയറിപ്പഴത്തേക്കും പിന്ന വെള്ളിക്കൊലിസ് ഞാൻ പറഞ്ഞു ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഈ കൊലിസ് കൊണ്ട കൊടുത്താ അ നല്ല വിലയാ, ഇവിടെ വിലയില്ലല്ലോന്ന് പറഞ്ഞ മുറിക്കുന്ന അവിടെ ഇരുന്ന് മുറിക്കുന്ന പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്പൊ ഇവിടെയും വിലയുണ്ട് അപ്പം ആഹ് അന്ന് അത് ആയിരത്തിന് മേടിച്ച് ആഹ് കൊലുസ് ഇപ്പം കൊടുത്താലും അതായിരം കിട്ടുമായിരിക്കും ട്ടുന്ന് പറഞ്ഞു ഉം ഇവിടെ നല്ല വെലയുണ്ട് ഇവിടെ മുന്നൂറ്റി മുന്നൂറ് രൂപ എങ്ങാണ്ടുണ്ടെന്ന് പറഞ്ഞു
ആണാ കൊലുസ് കൊടുത്ത തിരിച്ചു കിട്ടുന്ന് പഴയതിന് മുന്നൂറ് രൂപ തിരിച്ചു കിട്ട‌ത്തോളോ
മുന്നൂറെന്നാണോ ഇരുന്നൂറ്റമ്പത മുന്നൂറിനാ എടുക്കുന്നേ എന്നാണ് എന്നാന്നറിയത്തില്ല
ആഹ് മുന്നൂറ് രൂപ ഒന്നുമില്ലാ ഇരുന്നൂറ്റി സംതിങ്ങെ ഒള്ളു
അവിടെയോ
ആഹ് ഇവടെ എല്ലാടത്തും ഇരുന്നൂറ്റമ്പതൊക്കെ കിട്ടുവാ
പുതിയതിനായിരിക്കും മുന്നൂറ് ഉം
ഉം അയിന്റെ അറുപത് പെർസെന്റേജേ കിട്ടത്തുള്ളൂ നമ്മള് കൊടുക്കുമ്പോ മേടിക്കുന്നതിന്റെ അറുപത് മേടിക്കുന്നതിന്റെ അറുപത് പെർസെന്റേജേ കിട്ടത്തോളുന്ന് ഉം എന്ന് വെച്ചാ ഇപ്പം ആയിരം രൂപ കൊലസു മേടിച്ചാല് ആ ഒരഞ്ഞൂറ്റി സംതിങ്ങെ കിട്ടത്തൊള്ളൂ
ആ ആ
ഉം അറുന്നൂറ് കൂട്ടിക്കോ അതി കൂടുതല് കിട്ടത്തി
ആ
ഉം പക്ഷെ അതിലും കൊറച്ചേ നമുക്ക് താരത്തൊള്ളു അവര്
തരുവൊള്ളോ ആം
അറുപത് ശതമാനത്തി പത്ത് ശതമാനം അവരെടുക്കും
ആഹ് ഇവിടത്തേനേക്കാലും നല്ല വെള്ളിയാ അവിടുത്തേന്നാ പറഞ്ഞേ അല്ല സോറി സോറി അല അതല്ല ഇവിടു ത്തെ ഇവിടിത്തെ വെള്ളിടെ അത്ര നല്ലതല്ല ബാംഗ്ലൂര് ഒക്കെ വെള്ളി എന്നാ പറഞ്ഞേ
ആഹ് അങ്ങനെ ഞാനോർത്ത് എന്നാ ഈ പറയു
ഉം ഇവിടുത്തെ വെള്ളി ഏഹ് പിന്നാ ഒരു ക്വാളിറ്റി ഇച്ചിരിക്കൂടെ നല്ലതാ അതുകൊണ്ടായിരിക്കും അവര് വെല തരുന്നേന്നാ അയാള് പറഞ്ഞത്
ആഹ്
ആഹ്
ഉം
ഭയങ്കരം വെലയാ എന്നക്ക പറഞ്ഞു. അതുകൊണ്ട് ചോയ്ച്ചയ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്താ അവിടന്ന് കുഞ്ഞ് നൂല് അന്നരം അവടെന്ന് ഇങ്ങോട്ട് തരുന്നേന് വെല കൂടുതലല്ലേ അതുകൊണ്ട് കിട്ടുവേല്ല
ആഹ്
ആ
ഏ
എഡീ പിങ്കിയെ ഒന്ന് വിളിക്കാവോ പിങ്കി എന്നെ വിളിച്ച്
എന്നാ അതാണോ? ഒരു കോള് വരുന്നതാണോ ക്രൂ ക്രൂന്ന് തേണ്ടെ എന്റെ ഫോണെ വരുന്ന പോലെ തോന്നിയേ
അമ്മേടെ ഫോണിലും വന്നോ?
അല്ല അതേലല്ലേ വന്നത് അല്ലേ
എന്റെ ഫോണിലാ വന്നെ
ആ
ഉം അവൾടെ അവള് നാളെ വരും തോന്നുന്നു പിങ്കി എന്റെ അമ്മ എന്ന അമ്മേടെ അമ്മ മരിച്ചുപോയായിരുന്നു അപ്പൊ അവള് പോയായ്രുന്നു
ആഹ എന്ന് പോയി
ആഹ കഴിഞ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നുു
ആഹ ആഹ
ഉം ആഹ അവളുടെ വീട് കുട്ടീന്ന് വിളിച്ചു പറഞ്ഞു മരിച്ചുന്ന് പറഞ്ഞപ്പോത്തേനും പവൻസാർ വന്ന്ു പറഞ്ഞു വയ്യാതെ കിടക്കാ പോയി കണ്ടിട്ട് വരാനൊക്കെ
മരിച്ചു പോയ മരിച്ചിട്ടാണോ പോയത്തോ
മരിച്ചു അപ്പം പവൻ സാർ അവള് വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു വയ്യാതെ കിടക്കുക പോയിട്ട് വരാൻ
ആഹ
ആ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നി് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പ ഇ വിളിച്ചു പിന്നെ ഏ
തന്നെയാണോ പോയേ
തന്നെ പോയി
ഉം ഉം ആ അത് ശരി
തന്നെ
ആഹ് ആ തന്നെ കേറി ട്രെയിനനൊക്കെ കയറി പോ - പോയില്ലേ ഇല്ലേ
ആഹ
ആഹ
പിന്നെ ട്രെയിന കയറിയില്ല അത് മറ്റേ ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് കൊറെ ബോയ്സ് എല്ലാം കൂടെ പോയാ കൊണ്ടേ വിട്ട് ഉ രണ്ട് മൂന്ന്ൂന്ന് മൂന്ന ണ്ടായി അവുടെ ഒരു ഏജന്റിന് വന്ന ഒരു ച ഒരു ചെറുക്കനുണ്ട് എന്ന ആശ അത്യേകംന്ന് പറയുന്നത്
ആഹ
ആ അഭിഷേകും പിന്നെ ഗോകുലന്ന് പറയുന്ന കൊച്ച് പിന്നെ അലൻ രാ കൂടെ ഒരുമിച്ചു കൊണ്ടട്ട് ഉം ഞങ്ങക്കൊന്നും എറങ്ങാൻ പറ്റത്തില്ലല്ലോ
ആഹ്
അവൾ ആദ്യമായിട്ടാണ് തന്നെ പോവുന്നത് അവക്കൊന്നാമത് തിന്നാള് ഞങ്ങള് കഴിഞ്ഞ ലീവിന് പോയപ്പത്തേനും ഇവളമാര് എറങ്ങി ഇവളെ കാണാതെ പോയന്നെ ഇവളെ കാണാതെ പോയി ഇവളെ വേറെ ഞങ്ങൾ ഇവിടുന്ന് മാളൂര്ന്ന് കേറിയപ്പം വേറൊരു ബോഗിയിലിവള് കേറി ആദ്യത്തെ ബോഗിയില് ബാക്കി ഉള്ളത് എല്ലാരും വേറെ ബോഗി കേറി എന്നിട്ട് ലാസ്റ്റ് അനയെ കണ്ടില്ലെന്നും പറഞ്ഞിട്ട് എല്ലാ ബോയ്‌സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോ എല്ലാം തെരയാൻ തൊടങ്ങി എന്നിട്ട് ലാസ്റ്റ് ഞങ്ങള് ഹോസ്റ്റലിലൊക്കെ ഇരിക്കുന്നവരെ വരെ വിളിച്ച് ആഹ് എന്നി ട്ട് ഹോസ്റ്റലുണ്ടായിരുന്ന ചെറുക്കമ്മാര് വന്നിട്ട് റെയിൽവെ സ്റ്റേഷനി തെരഞ്ഞ് റെയിൽവേ റെയിൽവേ സ്റ്റേഷനിന്ന് കേറിയില്ല വന്നോ ന്ന് ഫോൺ വിളിച്ചിട്ടാണെങ്കി ബിസി ബിസി ബിസി ന്നാ പറയുന്നെ. ഇനി ഫോണ എങ്ങന പോയതന്നോ അവക്ക് എന്നാ പറ്റിയന്ന് അറിയത്തില്ലല്ലോ. അറിങ്ങനെ പേടിച്ചു പോയിട്ട് പിന്നെ ഞങ്ങള് ലാസ്റ്റ് ആ ഏതൊരു. ചേട്ടമാർടെ കൂടെ ആയിരുന്നു കൊറ ചേട്ടന്മാരുടെ കൂടൊയിരുന്നു ആ ആ. ഞങ്ങളുടെ പെട്ടെന്ന് കേയറിയപ്പം വേറെ ബോഗിൽ വേറെ എന്നിട്ടാന്ന് അവളവിടെ ഇരുന്ന് ബാഗാന്നെങ്കി ഫോൺ വെച്ചിട്ട് ബാഗ എടുത്ത് മൺണ്ടേ വെച്ചിട്ട് അവിടെ ഇരിക്കുവായിരുന്നു ആ എന്നിട്ട് അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല അവളവിടിരുന്നു പിന്നെ കൊറെ നേരം വിളിച്ചിട്ട് പിന്നെ ചേട്ടന്മാരൊക്കെ അറിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ലാസ്റ്റ് മറ്റേ ചേട്ടനെ കിട്ടിയപ്പം ആ ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് കിട്ടി കിട്ടിന്ന് ഉണ്ടായിരുന്നു അവളുടെ ഫോട്ടോ
ആ ഹ ഹ ഹ
അങ്ങന വല്യപ്രശ്നം അത്കൊണ്ട് ഞങ്ങക്ക് പേടിയായിര്ന്നു അപ്പത്തന്നെ ഞങ്ങൾ പറഞ്ഞ് ആരെലും കൊണ്ടേയ് വിട്ടാൽ പോയാ മതിന്ന് പറഞ്ഞ് ഇന്നട്ട് പിന്നെ അവ
അ എന്നാ ശെരി
അവര് മജിസ്ട്രിക്റ്റ് വരെ കൊണ്ടായി വിട്ടു മ്
എന്ന ശെരി പിന്നെ വിളിക്കാം
ആ ശെരി
ശ്